ഹലോ ആഹ് കേക്കണല്ലേ ആണ്ടേ
എന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം അവിടെ എന്തൊക്കെ വിശേഷം
ഇവിടെന്താ സുഖായിട്ട് പോകുന്നുണ്ട് കൊഴപ്പൊന്നുംല്ല്യ ഉം എന്താ തെരക്കൊക്കെ ഇതായോ.
ആഹ് ആയേ
ആഹ് ഞാനിപ്പോന്നരു കല്യാണണ്ട് അപ്പൊ അയിനി ഇങ്ങനെ പോവാനുള്ളതേ
ആഹ്
കല്യാണ ആകുമ്പോ ഉച്ച വരെ മഴയാവുമ്പോൾ കല്യാ ഇന്ന് പോവാൻ തന്നെ തോന്നില്ല ല്ലേ ഈ മഴയത്ത് പൊറത്തിറങ്ങാൻ നമുക്കൊരിതല്ലേ ആഹ്
ഉം
കല്യാണ ചെലവ് പോരാ ഇപ്പോ കല്യാണങ്ങൊക്കെ ഭയങ്കര പണിയാണ് അല്ലെ ഇപ്പൊ രണ്ട് ഇഞ്പ്പോ ഇന്നിപ്പോ ഉച്ചക്ക് എന്തോ പെണ്ണിൻ്റെ വീട്ടിലാണ് കല്യാണം ആഹ് പിന്നെ നാളെ ചെക്കന്റെ വീട്ടിത്തെ കല്യാണം
ആഹ്
ഇപ്പത്തെ കല്യാണത്തിന് ഒരു ഡ്രസ്സ് പോര പണ്ടൊക്കെണെങ്കി നമുക്ക് ഒന്ന് മതിയാ
ആഹ് ഇപ്പൊ ഒരു പരിപാടിക്കിട്ട ഒരു പരിപാടിക്കിടാൻ ഭയങ്കര കെതിയേടെകാരം
ഉം പിന്നെ അതല്ലേ ഇപ്പൊ പെണ്ണിൻ്റെ വീട്ടുകാർക്കൊന്നുമല്ല കല്യാണത്തിൽ പങ്കെടുക്കുന്നവർക്കും പണിയാണേ
ആഹ്
നമ്മുക്കും പോണേനൊക്കെ ഡ്ര ഇന്നിട്ട ഡ്രസ്സ് നാളെ ഇടാൻ പറ്റി ല്ലല്ലോ ഉം പെണ്ണിന്റെ വീട്ടിൽ ഈ കല്യാണ ചെക്ക അങ്ങനെ പിന്നെയും ഈ ഹൽദി എന്താ മൈലാഞ്ചി കല്യാണം അറബിക്ക് നൈറ്റ് ഹൽദിക്ക് മറ്റെ മഞ്ഞ വേണം മൈയിലാഞ്ചിക്ക് പച്ച വേണം അറബിക്കിന് കറുപ്പ് പർദ്ദ വേണം ഉം ഉം ഏഹ് ആ എല്ലാത്തിനും ഓരോരോ ഡ്രെസ്സുകള് വേണം
മം
എന്ത് ചെയ്യാഒക്കും പൈസേക്ക് ചെലവ് തന്നെ അല്ലാത്പ്പ എന്താ ഉം പണ്ട് പണ്ട് കുട്ട്യോളക്കെ ആകുമ്പോ ഒരു കൊല്ലത്തിലൊരു ഡ്രസ്സ് എടുത്ത് തന്നിരുന്നു എന്റെ ഉപ്പേം കാക്കൊക്കെ ഇന്റെ ചെറു വേ പെരുന്നാക്ക് പക്ഷെ അന്ന് അതന്നെ പൊലിവേർന്ന് ഇപ്പൊ ഞമ്മളൊര് കൊല്ലത്തിലെക്കെ എത്ര ഡ്രസ്സ് ഇപ്പ ഞമ്മള് എടുക്കുന്നത്
ആന്ന്
ഉം ഇനീപ്പോ അതില് കല്യാണങ്ങള മതിയാവുല്ല പിന്നെ അതിന്റെടേ കൂടെ ഞമ്മള് ഈ വണ്ടിക്കാരൊക്കെ വരുമ്പോ ടോപ്പ് ഇന്ന് ഇരുന്നൂറിന്റെ മുന്നൂറിന്റെ അത് വേറെ പിന്നെ മീശ് ആമസോണ്, ഫ്ലിപ്പ്കാർട് അത് വേറെ
ഉം
ഉം ഒരു കല്യാണക്കായ നല്ല ചെലവാ ഉം പിന്നെ പണ്ടോക്ക ഈ സ്വർണ്ണം ഉണ്ടാക്കിയോ ആ പണ്ട് ഈ സ്വർണ്ണം ഉണ്ടാക്കിയാ മതിയാർന്നൂ ഇപ്പ നമ്മളീ പെണ്ണിന്റെ വീട്ടില പ്പ അധികം വേറെ ആരുടേങ്കിലൊക്ക കല്യാണ സാരി ഒക്കെ ഉടുക്കോല്ലോ
ആഹ് ഉം
ഇപ്പൊ ഡ്രസ്സൊന്നും അങ്ങന ലോ ഡ്രസ് എല്ലാരും റെന്റിന് വാടകക്ക് എടുക്കാല്ലേ ഡ്രസ്സൊക്കേ ഇപ്പ അയാള് സ്വന്തായ്‌റ്റ് ഇട് അപ്പം ഞാൻ വാടകക്ക് തന്നെ നല്ല റേറ്റ് ഇണ്ട് പതിനയ്യായിരം ഇരുവ്നായിരം രൂപേണ്ട് ഓരോരോ റെന്റിന്
ഉം പക്ഷെ ഒര് സാന്‌ത്തിന് എടുത്താ പിന്നെ നമ്മള് ഇടൂലല്ലോ
ഇടൂല്ല ഉം പക്ഷെ ഇന്നാല് ഇത്രേറെയ്റ്റ് പിന്നെ അയ്ന്റെ വാടക്കുള്ള അതിന്റെ ഓർണമെന്റ്സുകളും ഒണ്ടല്ലോ
ആഹ്
അത് വേറെ പിന്നെ ഒന്നും ഇല്ലെങ്കി ഇപ്പൊ മേക്കപ്പ് നിർബന്ധാണ്
ആഹ്
അതിന് തന്നെ വേണം പത്ത് പതിനയ്യായിരം രൂപ വേണ്ടി വരും
ആഹ് വാണേയ്
ഇപ്പ എത്ര പാവപ്പെട്ടവരാണെങ്കിലും ആ ഒരു കുട്ടികള് പറയുന്നത് സ്വർണ്ണൊന്നു ഒന്നുല്ലെങ്കിലും വേണ്ട എനിക്ക് ക്ക് ഇത് വേണം മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കണം അത് വേണംന്നല്ലേ പറയാ എന്നിട്ട് ചെല ചെല മേക്കപ്പോളും കൊഴപ്പ ഇല്ലട്ടോ പക്ഷെ ചെലേലൊക്കട്ട്‌ മൊഖത്തിന് പെയിന്റ് പോലെ അട് ച്ചിറ്റ് നമ്മ്ക്ക് ആളതന്നെ ന് മനസ്സിലാവാതിരിക്കോ ആഹ് ഒ അ ഒരു മേക്കപ്പ് രസംന്ന് പറഞ്ഞാ ഒര് നോർമൽ ടച്ചിങ് ഉണ്ടാവില്ലേ നമ്മുടെ പേ എന്താ സ്കിന്നിനനുസരിച്ചിട്ട് ഇതാണെങ്കി ഓക്കെ ചെലേ പെയ്ൻ്റ് പോല അങ്ങ്ചെയ്യോല്ലൊ നമ്മള് ഈ മോഹിനിയാട്ടം അങ്ങനെക്കെ ഉണ്ടാവൂലെ അങ്ങന് ത്തിന് ചെയ്യണ പോലെ ചെയ്യോല്ലോ അതക്കൊരു ബോറിങ് ആണല്ലേ ബോറാണ് കാരണം ഇല്ല ഭംഗി നഷ്ടാവാ ചെയ്യാ
ആഹ്
പിന്നെ ചെലേല്ത് ഇല്ല പിന്നെ ചെലോലോക്കെ എന്താ അറിയോ ഈ അ ഓരോ ചെ പല സ്ക് ചെലോര്ക്ക് ഓയിൽ സ്കിന്ന് ചെലോര് ട്രൈസ് കിന്നൊക്കെ ഒണ്ടാവൊല്ലോ അപ്പ അയിനൊന്ന്മേച്ചാവാതെ ചെയ്തി ട്ടേ വെയർപ്പൊക്കെ വരുമ്പോ അങ്ങന ഒട്ടി പിടിക്കണ പോലെ ആവും ല്ലേ
ഉം ചെലൽക്ക് ഭയങ്കര ബോറെയ്കാരം
ബോറാണ്
ഉം
പിന്നെ ഫോട്ടോഷൂട്ട് അത് വേറെ
ആന്ന് കല്യാണം വന്നപ്പ നല്ല ചെലവാണ്
നല്ല പൈസൊപ്പാണ് ഞമ്മളൊക്കെ പിന്ന മയിലാഞ്ചി ഇടാന് അത് പറ അതൊക്കെ ഇപ്പൊ ആളുകള് വിളിക്കാണല്ലേ ഞമ്മ് ളൊന്ന് നമ്മളൊന്ന് ഇട്ടാ ശരിയാവില്ല പറയാ ഇന്റെ കല്യാണത്തിനൊക്കെ ഞാൻ തന്നെ ഇട് മൈലാഞ്ചി ഇട്ട്ര്ന്ന് ഒര് കയ്യിമെ സിസ്റ്ററ് ഇട്ടു ഒന്ന്മ്മേ ഞാനും ഇട്ടു ഇപ്പ അതിന് വേറെ പൈസ ഒക്കെ നല്ലെ പൈ ഒരു ഹാൻഡിന്റെ ഒരു കൈയ്യിന് ആയിരത്ത് അഞ്ഞൂറ് രൂപ അങ്ങനെക്കെ ഇണ്ട് തോന്ന്ന്ന്ണ്ട്.
ആഹ് ഇണ്ടേ.
മ്ഹ് ഇപ്പ പിന്നെ ഇതൊക്ക പഠിക്കാള്ള കോഴ്സ്
മ് പുതിണ്ണിന് മാത്രല്ലല്ലോ ബാക്കില്ലോൽക്ക് ഇടൂല്ലേ?
ആഹ് അയിനൊക്കെ ഇപ്പ ഞാൻ ഇന്നാള് ആര്ടെ പരസ്യം കണ്ടു കുട്ടികളെ ഒരു കൈയിന് അഞ്ഞൂറ് രൂപ. മൈലാഞ്ചി ഇടാനെ വെലിയവര്ത് ത് എന്താ ഇങ്ങനെ ബേക്കും രണ്ട് പൊറോം ഉള്ളും ആയിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ
ആഹ്
എന്താ കാട്ടാ പിന്നെ ഇപ്പൊ ഇപ്പ പിന്നെ സ്വർണ്ണന്നാരും വേടിക്കണ് ണ്ടാവുല കാരണം അമ്മാരി റേറ്റ് അല്ലേ
ആഹ് സ്വർണം പിന്നെ വല്ലാതെ മേടിച്ചയില്ല
ആഹ് ഒരു ലക്ഷത്തി മൂവായിരോ അങ്ങനെക്കെ ആയിട്ട്ണ്ടോർന്നു
ഏഹ്
ഉം ഒരു ലക്ഷത്തി മുപ്പത്തൊന്നക്കെ ആയല്ലേ.
ആഹ്
ശ്യാം പറയും ഇപ്പത്തെ കുട്ട്യൾക്കൊരു ഭാഗ്യം ഇല്ലാ റയും.
ആന്നേ
അല്ലേ പണ്ടെക്കാവുമ്പ നമുക്ക് ഈ പത്ത് പവൻ എങ്ങനേലൊക്ക ഇത് ആക്കും നമ്മളിങ്ങന എത്ര ഇതാണ് പർഞ്ഞാലും നമ്മടെ കൈയിൽ ഒര് സ്വ ഒന്ന്ണ്ടാവണ നമ്മക്കൊരു അസെറ്റാണ് സത് എത്ത് മാണ്ട ഇപ്പ നമ്മക്ക് ഏഹ് ഇപ്പ ഇൻക്കൊക്കെ ഇന്റെ ഇപ്പ ഇരുവത് പവന് വാങ്ങിച്ച് തന്നിര്ന്നേ
ആഹ്
പക്ഷെ എന്താറിയോ ഞങ്ങക്ക് ഇപ്പ ഇനീപ്പ ഞങ്ങള് വീട് പണി തൊടെങ്ങാ വിചാരിക്കണ് സ്വർണ്ണക്കെ വിറ്റിട്ടേ ഇപ്പ നമ്മക്ക് ഭാവീല് ഒര് ആവശ്യം നമ്മടെ കയ്യില് എന്തെങ്കിലും ഇണ്ടെങ്കിൽ നമ്മുക്കൊരു സമാധാനല്ലേ ഇനീപ്പ പൈസ ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഒര് ഹോസ്പിറ്റല് കേസ് വന്നാ തന്നെ നമുക്ക് ഇതൊന്ന് ഉണ്ടെങ്കിൽ ഒന്നൂല്ലേ പണയം വെച്ചാ പ്പോലും കിട്ടോ
ആഹ്
ഉം വെല കൂടി കൂടി ഇപ്പ എങ്ങട്ടാ പോവാന്ന് ഇനീപ്പ കൊറയിന്ന്ണ്ട്
മ്ഹ് അതെ എത്ര കൊറയ അള്ളാഹു ആ‌‍അ്ലം
ആഹ് ഇന്നാലും പറ്റ ആ പഴയൊരു ഇതൊക്കെ എന്തായാലും ത്തില്ല ഇനി ഇപ്പ കൊറയ് ആണെങ്കില് ഇല്ലേ ഒരു എൺപത് മേക്ക് ഒക്കെ ഇണ്ടാവൊള്ളൂ. മറ്റ കൊറയാള്ള ചാൻസും കാരണം സ്വർണ്ണ വെല അങ്ങനെ കൊറഞ്ഞ ചരിത്രം ഇല്ലല്ലോ. എന്തായാലും ഞാന് കൂടിക്കൂട്ടിയൊക്ക വേരാ പക്ഷെ ഇപ്പ ഇപ്പ ഈ കൂടലൊരു പെട്ടെന്ന്ണ്ടായ കൂടലാണല്ലേ.
ആഹ് ഇന്ന് എത്ര പെട്ടെന്നാ കൂടിയത് ഉം
അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോവ്ന്ന്ണ്ട് ഒക്കെനി സ്വർണ് ഇല്ല ല്ലല്ലാ എല്ലാത്തിനും പിന്നെ ഒരു വീട് പണിക്ക് വാണ്ട സാനങ്ങള് നൈനു വേറെ വെല അത് ഇത് വേറെ വെലേല്ല ഇപ്പ വെലേല്ലാ ത്ത് എന്താള്ളത് മ്ഹ് പിന്നെ വേറെ എന്തൊക്കെ?
വേറെന്താ കൊഴപ്പൊന്നുല്ല.
ആഹ് ഇനീപ്പ ഉച്ചക്കക്ക് ഇള്ളതൊക്കെ ആക്കണ്ടേ?
ആഹ് ആണ്.
ആഹ് ഇഞ്ഞി ഇപ്പ ഇന്ന് എന്താ കറിക്കൊക്ക എന്താ ഇള്ളത്?
കറിക്ക് ഒന്നും കിട്ടീട്ടില്ല.
ആഹ് മീൻ വെര് മീൻ വെരാറ്ണ്ടയിക്കൂറെ
ആഹ് ഇണ്ടേ
ആഹ്
ഉം അവ
ഇവിടെപ്പന്ന് കല്യാണല്ലേ നി മുച്ചക്കുള്ളതൊന്നും അങ്ങനെ നോക്കണ്ട രാവിലെ ചപ്പാത്തീം പയറും കറിയാർന്നു
ആഹ്
ഈ മഴ ആയതോണ്ട് മ്മക്ക് ഒന്നിനും കുളിക്കാനും വാക്കില്ല പണിക്കും ഒന്നൊരു സു പീഡ് കിട്ടില്ല
ആഹ്
ഉം അങ്ങനെയൊക്കായിട്ടങ്ങനെ പോകുന്നുണ്ട് ഉം ഉം മോള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത്‌ വാങ്ങിക്കാനൊന്ന് പോണം
ഏ അപ്പൊ ങ്ങള ഇട്ത്ത്ക്കണോ
ഏ ആഹ് ഇനിക്ക് റെഡിമെയ്ഡ് ഇട്ത്ത്
ആഹ് കിട്ടീട്ല്ല്യേ കുട്ടിക്ക് കിട്ടില്ലേ കുട്ടിക്ക്
ആഹ് സ്റ്റിച്ചിയ്യാം കൊടുത്തിട് ഇന്ന് കിട്ടും
ആഹ്
ചെയ്യാനും വേണം നല്ലൊരു പൈസെ
ആ
നമുക്ക് നമ്മളുടെ ഡ്രസ്സും ഷെയ്പ്പാ ജസ്റ്റ് റെഡി ഷൈപ്പാകണങ്കി അമ്പത് രൂപയാണ് ഇവിടക്കെ
ആഹ്
ഉം ഇകുങ്ങനെ സ്റ്റിച്ചോന്നറീല പക്ഷെ ങ്ങനെകീറ്യേത് ചെറിയഷൈ അറിയ ഞാൻ കരുത വെറ്തനമ്മക്ക്‌ള്ളത് നമ്മുക്കെങ്കിലും അടി കാലോ ഉം ഉം
എന്തെങ്കിലുക്കെ ഒരു വരുമാനമാർഗ്ഗ മാർഗം വേണം ഇപ്പത്തെ കാലത്ത് നമ്മളെ ഹസ്ബൻഡുമാര് നമ്മക്ക് എത്ര തന്നാലും ഇപ്പൊ അവര് നമ്മക്ക് കണക്ക്‌ ചോയ് ക്കുന്നില്ലെങ്കിലും നമ്മക്ക് നമ്മളായിട്ട് അ്ദ്വാനിച്ചുണ്ടാക്യെ പൈസക്ക് വേറൊരു വല്യുല്ലേ
ഉം അത് സത്യാണ്
ആഹ് ഇപ്പൊ നമ്മുടെ നമ്മള നമ്മള ആ ഒക്കൂലേ ഇപ്പൊ ഞമ്മക്ക് നമ്മളപ്പ ഞമ്മളൊക്കെ എന്തേലുംണ്ടാക്കിട്ട് ഇപ്പാർക്കൊക്കെ ആയിരം രൂപ കൊടുക്കാണെങ്കി ഞമ്മക്കൊരു പൊലിവല്ലേ
ആനെ
ഞാഞാനങ്ങനെ വർകീത്ട്ട് ഞാനങ്ങനെ വർകീത്ട്ട് നാലഞ്ചു വർഷ ഞാൻ വർകീതീനു മാസം ആയിരം രൂപക്ക ഇപ്പാകൊടുക്കുമ്പോ ഇൻക്കൊര് പൊലിവാ
ആഹ്
ഫസ്റ്റ്ദീൽങ്ങനെ കൊണ്ടയ് കൊടുത്തപ്പോ ഇതെന്തായൊച്ചു അപ്പഞാപറഞ്ഞു ഇക്കങ്ങനെ സാലറി കിട്ടിയർഞ്ഞു അപ്പൊ പ്പാക്കന ഒരു അത്ഭുതം
ആ ആ നമുക്കൊരു പ്രൗഡാണ്
പ്രൗഡാണയ് പിന്നെ മക്കൾക്ക് ഞമ്മക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ നമ്മളപ്പോ ഇക്ക അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്ന്ന് നമ്മൾ ജസ്റ്റ് പറയുല്ലോ ഇതാവുമ്പോ നമുക്കൊന്നും പറയണ്ട നമുക്കൊരു ധൈര്യം അല്ലേ
ആ
ഒന്നും വേണ്ട നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഒരു പൈസേങ്കിലും നമുക്ക് കിട്ടണം
സത്യം
ഉം ഞാനിപ്പോ മോള ബാലവാടി എന്തെലൊക്കെയ് അ ഇന്റെ പയേ വർക്കന്നെ കണ്ടിന്യു ചിയ്യണം നൊക്കെ വിചാരിക്കുന്നുണ്ട്
ആ അതെങ്ങനെ ഓഫ് ലൈൻ ആയിട്ടാണോ
അല്ല ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നടക്കൂല ചെറിയ കുട്ടിണ്ടാവോണ്ട് നമുക്ക് പോയിവരല് നടക്കൂലേ ഞാൻ ഓൺലൈൻ ആയിട്ട് ഒരു കമ്പനിയില് കോഴ്സ് ഈ ഓൺലൈനായിട്ട് കോഴ്സുകൾ പഠിപ്പിക്കൂല്ലേ
ആഹ്
ആഹ് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കമ്പനീല് ഒരു കോഴ്സിന്റെ മാനേജറായിട്ടായിരുന്നു നവാവീന്ന് കേട്ടിട്ടുണ്ടോ
ഏഹ് ഇല്ലട്ടോ
ആഹ് അത് കോഴിക്കോട്ള്ളോരു കമ്പനിയാണ് ഉം ഞാന് അയില് വർക്ക്യ്തിന്നത്
ആഹ് സാലറിക്കെ എങ്ങനെയേനു
സാലറി ഞാനും ആദ്യം ഞാന് ആദ്യ ഒരു കോർഡിനേഷൻ വർക്ക് ചെയ്തിന്നു അന്നൊരു പത്തൊക്കെ കിട്ടിരുന്നു
അത് നമ്മടെ ഈ കോഴ്സിൽ അഡ്മിഷൻ വരുന്നേന് അനുസരിച്ചിട്ടേ പക്ഷെ മാനേജർ വർ ക്കാവുമ്പം ഫിക്സഡ് സാലറ്യേര്ന്നു അയ്യായ്രം
ആഹ്
അതാമ്പോ അഡ്മിഷൻ കൊറഞ്ഞാല് ഇല്ലങ്കിലും നമുക്ക് പൈസ കിട്ടും മാറ്റേതാകുമ്പോ നമ്മളിങ്ങനെ അഡ്മിഷണ്ടാക്കണം
ആഹ്
ആഹ് പ്പാന്റെ മാനേജെറൊക്കെ ചെയ്തിര്ന്ന്
ഉം ഓരോ മാസ അയ്യായിരോ
ആഹ് ഒരോ മാസം അയ്യായിരം
ആഹ് ഉം ഉം
കിട്ടിയ അതാ പോലും
ആഹ് ആന്ന്
ഉം ഉം എന്നാ ശരീട്ടാ മോളഞ്ഞീപ്പോ ബാലവാടി കൊണ്ടാക്കട്ടെ
ആഹ് ഓക്കെ
ഉം